ഹലോ അ ഇപ്പൊ കേക്കത്തില്ലേ റേയി റെയ്ഞ്ച് പോയതാ
ഉം റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ട് ഇവിടെ നല്ല റേഞ്ചിന്റെ പ്രോബ്ലാ ഉം ഫുഡൊക്കെ കഴിച്ചു ഹോസ്റ്റൽ ഫുഡ് ആയിരുന്നു
ഉം എന്നെയിരുന്നു വൈകിട്ട് കഴിക്കാൻ
ഇന്ന് വൈകിട്ട് കഴിക്കാന് എന്തോ ഒരു പരിപ്പും പപ്പടവും അത് ഇവിടത്തെ സ്റ്റൈയിൽ ആയിരുന്നു
ഇന്ന് എന്താ കഴിച്ചേ
ഇന്ന് ഇവിടെ ഇവിടെ എന്താ ഇവിടെ കടലയും ആ മോരും
ആഹ്
ഉം നമ്മള് ഹോസ്റ്റലിൽ തന്നെയാ പിന്നെ കടല ഭയങ്കര ഇഷ്ടാ വെള്ളകടല പക്ഷെ നമ്മുടെ വേറെ കോളേജുകളിലൊക്കെ ഇങ്ങൻത്തെ ഫുഡൊന്നും അല്ല പൂരി ഒക്കെ ഉണ്ട് രാവിലെ
ഉം നല്ല നല്ല പുയി പൂരി ഉണ്ട് പിന്നെ ഇതുണ്ട് ഇടിയപ്പം ഉണ്ട് കടലക്കറി ഉണ്ട് ഉം ഉണ്ട് ഉണ്ട് പല മലയാളീസ് പഠിക്കുന്ന കോളേജുകളാ അത്യാവശ്യം നല്ല റേറ്റിന് പിള്ളേർ പഠിക്ക്ന്ന കോളേജുകളൊക്കെ ഉണ്ട് ഇതുണ്ട് പുട്ടുണ്ട് ഉം ഒണ്ട് ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഉം
അത് കൊള്ള ഇനിപ്പ കേക്കാര്ന്നോ ഓ ഇവിടൊള്ളവനൊക്കെ പണി പോലും എടുക്കത്തില്ല പുട്ടൊക്കന്ന് പറയ്മ്പം ഒരു കുറ്റിക്കാത്തെത്രെണ്ണം ഒണ്ടാകു അപ്പൊ എപ്പൊ ഒണ്ടാക്കി തീരും ഹലോ ഹലോ
ഹലോ ആഹ് കേക്ക എടക്കെടക്ക് റേഞ്ച് പോവ്ന്നുണ്ട്
ആഹ് അത് ഇവ്ട്ത്തെ ഇപ്പൊ കൊയപ്പ ഇപ്പ കൊറച്ച് കാലായി. ട്ട് ഇങ്ങന വേറെ വേറെന്നാ വീട്ടിലൊക്കെ വിളിച്ചോ
വീട്ടിലൊക്കെ വിളിച്ചു അമ്മയോട് സംസാരിച്ചു ഈ എടക്കൂടെ ഞാൻ നാട്ടി പോയിട്ട് വന്നേ ഒള്ളൂ എക്സാമും കൊഴപ്പല്ലാതായ് സീനൊന്നും ഇല്ലാരുന്നു ഞാൻ പക്ഷെ എന്തൊക്കെയോ എഴുതിട്ടോണ്ട്
സാറിനെ കുറിച്ച്
ഉം വീട്ടി പറഞ്ഞു കൊഴപ്പൊന്നുല്ല പേടിക്കണ്ട അമ്മ പ്രാർത്ഥിച്ചോളാം പറഞ്ഞു അമ്മ പറഞ്ഞു പ്രാർത്ഥിക്കാം എന്നാ പറഞ്ഞു
ഉം ഞാൻക്കൊണ്ട് പാത്തിക്ക്ണ് ഉം വേറെയെന്നാ ഇനിപ്പം ട്രാവലെ ഞാൻ ട്രാവല് ഭയങ്കര ഇഷ്ട്ടാ ട്രാവലിംഗ് ആണ് ഏറ്റോം ഇഷ്ടം എനിക്ക് ശർദ്ദി ഒണ്ടാര്ന്നെ കൊച്ചിലെ അപ്പ എങ്ങനെ ഈ എന്നാ എന്റെ വീട്ടുകാരങ്ങനെ പപ്പായ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്നോടെന്നും താല്പര്യല്ല അപ്പൊ വീട്ടിലച്ചൻ വീട്ടിലാരെങ്കിലു ഒരാള് ആക്റ്റീവാണെങ്കിലല്ലെ ഒള്ളൂ നമ്മക് യാത്ര പോവാം പറ്റത്തൊള്ളൂ പിന്ന ഞങ്ങക്ക് വണ്ടിയു ഇല്ലാരുന്നു അതുകൊണ്ട് ഞാൻ യാ പോകുന്ന വളരെ കൊറവാര്ന്ന് അങ്ങനെ ഈ കസിൻസിന്റെ കൂട്ടത്തിലൊക്ക പോന്നത് അങ്ങനൊക്കെ ഒള്ളു അതൊണ്ടെ ഭയങ്കര അരിഷ്ടവാണ് യാത്ര ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടവ
മ്ഹു
എന്നാൽ ഒറ്റക്ക് പോവാൻ ഒരു താൽപര്യല്ല ഫാമിലിയായിട്ട് കസിൻ ഇപ്പ എനിക്കങ്ങനെ അല്ലേ ഇപ്പൊ കൊറച്ച് കാലായിട്ട് ഇപ്പൊ ഈ കോളേജിൽ പോവാനാട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയൊക്ക പോയി തൊടങ്ങിയപ്പോ കൊറച്ച് കൊറവോണ്ട് പിന്നെ നമ്മള് വേറെന്തങ്കിലൊക്ക നമ്മള് ആഹ് അതോട്ടെ പണ്ടോണ്ടാര്ന്ന് പണ്ട് സീനാരുന്നു സീന് എനിക്ക് ബസ്സ് യാത്ര ഒട്ടും പറ്റത്തില്ലാരുന്നു ഈ കാർ അയ്ലൊര് സംഭവം വെക്കത്തില്ലേ നല്ല ഫ്രഷ്നസ് കിട്ടാനാട്ട് ഒരു സംഭവം
ആഹ് അഹ്
ആഹ് അ ആഹ് സംഭവം ആ സംഭവം എന്ക്ക് പറ്റത്തെല്ല
ഉം
ആഹ് അതിന്റെ മണം കേക്കുമ്പ ശർദ്ധിക്കാം വെരും അതുകൊണ്ട് ഞാൻ എ സി ഇടാതെ ഗ്ലാസ് താത്തിട്ടാരുന്നു കസിൻസിന്റെ കൂടെ പൊക്കൊണ്ടിരുന്നെ
ആഹ് ഹഹ്
പക്ഷെ ഇപ്പൊ ഒത്തിരി വ്യത്യാസൊണ്ട് ഇപ്പ മാറും നല്ല വ്യത്യാസൊണ്ട് പണ്ട് ഭയങ്കര പാടാരുന്നു പണ്ട് എനിക്കതോണ്ട് യാത്ര ചെയ്യാൻ ആഹ് അത് ട്രാവെല് നായാമ്പ ഞാൻ ഡോക്ടറെ ഒക്ക പോയി കണ്ടാര്ന്നു കാരണം പഠിക്കാനൊക്ക പോകുമ്പഴൊക്ക ഭയങ്കര പാടല്ലേ ശർദ്ധിയൊക്ക വന്ന് കയ്ഞ്ഞ അതോണ്ട് ഞാൻ സ്കൂൾ ടൂറിലൊന്നും പോകത്തില്ലാര്ന്നു എല്ലാർക്കും ബുദ്ധിമുട്ടാണ് നമ്മളൊര് സൂമ് എടുക്കണം ചിമ്മിക്കൂട് കോപ്പെ എന്നാ പാടാന്നറിയോ ഒക്കെ അങ്ങനെള്ളോണ്ട് ഞാൻ അതെ സിമ്മിക്കൂടെന്നാ പറഞ്ഞത് അത് സത്യം പറഞ്ഞ
ക്കുവാ
അതാ അമ്പത് പൈസ കവർന്നാ ശരിക്കും
ആഹ്
ഉം ഇത് ഷിമ്മി ക്കൂട് അറിയത്തില്ല അതെനിക്ക്തോന്നുന്നെ രണ്ട് കൈ വള്ളിക്കൈ പോലത്തെ കൈ അല്ലേ അതുകൊണ്ടായിരിക്കും
അതായിരിക്ക്യ എന്തായാലും കൊള്ളാം സംഭവം
ഓ അത് ഞങ്ങള് വാ
നിങ്ങടെല്ലേ ഈ എന്നാന്നെക്കെ പറഞ്ഞ ഞങ്ങള് എന്തുവാന്നൊക്കെ ചോയിക്കുന്നെ നിങ്ങളല്ലേ എന്നന്നൊക്കെ ചോദിക്കുന്നേ
ഞങ്ങക്ക് മൊത്തം ഇന്നക്കാര ഞങ്ങള് എന്ന എന്നാടുക്കവാ എന്ന ചെയ്യുവാ അത് തന്നെ നിങ്ങളവിടെ തണ്ണിമത്തനൊക്കെന്നാ പറയുന്നെ
തണ്ണിമത്തന് തണ്ണിമത്തൻ എന്നാ പറയുന്നേ പിന്റെ പപ്പായക്ക് എന്ന പറയുന്നേ പപ്പായക്ക് ഞങ്ങള് ഓമയ്ക്ക കപ്പളങ്ങാന്നൊക്കെ പറയുല്ലേ
ആഹ് കപ്പളങ്ങ പിന്നെ തണ്ണി മത്തന് ഏതോ ഒരു സ്ഥലക്കാര് ബത്തക്കാന്ന് പറയുവല്ലെ അതന്താ
എനിക്കത് കണ്ണൂര് കാരാണോ എന്തോ കണ്ണൂരനാണോ അതോ ഇനി-
ആഹ് ആ ബത്തയ്ക്കാ എന്താ പിന്നെ മറ്റേ കപ്പളങ്ങക്ക് വേറൊരു പേരുണ്ടല്ലോ കറുമൂസ്
ആഹ് കറമൂസ് അതും ഞാൻ കേട്ട് അതും കണ്ണൂര്കാരാന്ന് തോന്നുന്നു ഞങ്ങള ഇവിടെ ഹോസ്റ്റലില് കണ്ണൂര്കാരില്ല എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കണ്ണൂര്കാരൊക്കെ വേണമെന്ന്
എനിക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് എവിടെയുള്ള ഹായ് മലബാറ് ഏരിയ ടച്ച് ചെയ്യുന്ന ആൾക്കാര് അതാര- കൊറേ അങ്ങനത്തെ സാധങ്ങളൊക്കെ പഠിക്കാ
പിന്നെ വയനാട്ടുകാരൊക്കെയുണ്ട് ചെർക്കം -
പക്ഷെ അവർക്കത്ര അത്ര ഒരു ഇതില്ലെന്നേ അങ്ങനെ ഒരു പാ- വാക്കുകൾക്കൊന്നും വല്ല്യ വ്യത്യാസന്നുല്ല ഇതിക്ക് പിന്നെ തോനെന്നൊക്കെ പറയും തോനെ -
ആഹ് അത് തിരുവൻതോരത്തും മലപ്പുറത്തും ഒക്കെ ഉണ്ട്
ഓ കൊറച്ച് എന്നാണോ ഒത്തിരിന്നാണോ
തോനേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതല് ഒത്തിരി ഒണ്ടെന്ന്
ആഹ് ഒത്തിരി ഒണ്ടന്ന് അതാ തോനേ അയ്യോ കൊല്ലത്ത് ഉള്ളോരെന്ന ചിക്കന് ചിമ്മണിയ എന്നാ -
ആഹ് ഇമ്മിണി ഇമ്മിണി അത് ഞങ്ങളാ പറയുന്നേ പത്തനംത്തിട്ടക്കാര് കൊല്ലവും പറയും ഇമ്മിണി ഇമ്മിണിന്ന് പറയും
ഉം അങ്ങനത്തെ സംഭവങ്ങള് പറയും ഞങ്ങൾക്ക് പിന്നെ വേറെന്താ ഞങ്ങളങ്ങനെ- കൂഴല ക്ക കപ്പക്ക് കപ്പ എന്നല്ലെ പറയണേ
ആഹ് കപ്പക്ക് ഞങ്ങള് കപ്പെന്നാ പറയുന്നെ
വേറെ എന്താ പേരും കൂടെ ഒണ്ട് ല് പിന്നെ മൊളകിന് ചീനീന്ന് പറയും
ചീനീന്നും പറയും കപ്പയെന്നും പറയും ചീനീന്നും പറയും
ചീനിന്നും ഞങ്ങള് കാന്താരിമുളകിനാ പറയുന്ന ചീനിന്ന്
ആഹ് ഞങ്ങള് കപ്പക്ക് തന്നെ കപ്പെന്നും ചീനിന്നും പറയും കപ്പക്ക് തന്നെ
അപ്പ ചീനി പുഴുങ്ങിയെന്നാ പറയുന്നേ
ആഹ് ചീനി പുഴുങ്ങിയതന്നാ പറയുന്നെ അങ്ങനാ പറയുന്നെ
എന്റെ വീട്ടി ചീനി പുഴുങ്ങാന്ന് പറഞ്ഞ മൊളക് പുഴുങ്ങിയത്
അത് കൊള്ളാം പിന്നെ കാന്താരി മൊളകാണോ മറ്റേ കാന്താരി മറ്റേ പച്ചക്കാ- കാന്താരി മൊളകാണോ ഇഷ്ടം അതോ ചൊമന്ന കാന്തരിയാണോ ഇഷ്ട്ടം മറ്റേ വറ്റൽ മൊളക് കാന്താരി
കാന്താരി മീൻസ് നമ്മള് മൊളക് ചമ്മന്തിയിണ്ടാ-
ആഹ് അത് ഒണ്ടാക്കും നല്ല എരിവുള്ള കാതാരി അതോ മറ്റേ മൻ- വറ്റൽ മൊളകില്ലേ വറ്റൽ മൊളക് വെച്ച് ഒണ്ടാക്കും ഒരു ഇത്-
വറ്റൽമൊളക് മറ്റേ ക പനി വരുമ്പോ കഞ്ഞി ഒണ്ടാക്കുന്ന സാധന ആണോ വറ്റൽ മൊളകും ഉള്ളിയൊക്കെ പൊട്ടിച്ച്-
ആഹ് വറ്റൽമൊളക് നമ്മള് മിക്സിക്കത്തിട്ട് അടിച്ചെടുത്തിട്ട് അയ്നകത്തൂടെ ചെയ്യ- എന്തുവായിത് വെളിച്ചെണ്ണ ചേർത്തിട്ട് സൂപ്പറാ മൊളക അതാ ഇങ്ങനെ ടേസ്റ്റ് അത് ഞങ്ങടെ വീട്ടില് കൂടുതലും വറ്റൽമുളകിന്റെ സംഭവയുണ്ടാക്കന്നെ കാന്താരി എങ്ങനെ എല്ലാർക്കും- എന്ന് വെച്ചാ ഭയങ്കര എരിവാ അത്കൊണ്ട് അതിനേക്കാ കൂടുതല് വറ്റൽ മൊളക് എല്ലാർക്കുയിഷ്ട്ടം
കാന്താരി മോളാകൊ കാന്താരി മൊളക്- ഉം പിന്നെ വേറെ സാനനംല്ലേ വെള്ള കളറ് ഉള്ളെ ഉണ്ടമുളക്ന്ന് പറയ-
ആ ഉണ്ട മുളക് ചെല ഉണ്ടമുളക് ഭയങ്കര എരിവല്ലേ
ആ അതെ നല്ലെരുവാ അതിങ്ങനെ മരത്തേല് ചെടിയേല് ഇങ്ങനെ അമ്മളെ പിന്നെ മുത്തു പോലെ ഇങ്ങനെ നിക്കുവേ നറച്ച് അത് നല്ല രസാ കാണാനായിട്ട് മഴയൊക്കെ പെയ്ത് കഴിയുമ്പോ എന്റെ വീട്ടി പഴയ വീടുണ്ടായിരുന്നു
മ്മക്ക് ഒരു കൃഷി തന്നെ ഒണ്ട് മുളകിന്റെ കൃഷിയ അമ്മക്ക് വീട് മൊത്തം മുളക എവിട്ന്ന് ആ എവിടെന്നെ ക്കെ ചെടിയൊക്കെ പർ ച്ച്‌ ണ്ടന്ന് വീട്ടി നട്ട് വെക്കും അതുകൊണ്ട് പിന്നെ ആ എല്ലാം ഉണ്ട് എല്ലാ സൈസും ഉണ്ട് കൊറേപ്പൂക്കള് അത് ഇത് എല്ലാണ്ട് വീട്ടില്
ആഹ് അപ്പൊ കച്ചറയ് എലാ
ആ ചെറിയ റൈജ്ന്റെ പ്രോബ്ലം ഉണ്ടന്ന് തോന്നുന്നു
ഉം പ്പകേ
ഉം കൊഴപ്പല്ല എടയ്ക്കെടയ്ക്കൊരുത്
എന്നാലും വല്യ കൊഴ കൊഴപ്പല്ലല്ലോ ഉം പിന്നെ മറ്റേ എന്നാ വേറെരു സംഭവണ്ടല്ലോ നിങ്ങളെ നാട്ടിലൊക്കെ ചക്കയെക്കെ ഇഷ്ടം പോലെല്ലേ
ചക്ക ഇഷ്ടം പോലെ ഞങ്ങടെ വീട്ടില് ഒരു ചക്ക ഒരൂസണ്ടെങ്കി അടുത്തത് കിട്ടിയിരിക്കും അതുപോല ചക്ക
ഉ ക്ഷെ ഇക്ക് തോന്നുന്നു ചക്ക കൂടുതല്ള്ളത് നിങ്ങട അവിടാ ഞങ്ങളവിട കുറവ ചൂടല്ലേ രാത്രി കഴിച്ചിട്ട് കെടക്കുമ്പോ ന്റമ്മ പറ അതി രാവിയെ
ഉം ചക്ക ചൊളയാ ങ്ങള് ചക്ക പൊറക്കല് ക്ക് നല്ല ശീലവാ എന്നും പറക്കും ചക്ക എന്നും കാണും വീ ട്ട്ല്
ചക്കോണ്ട് ഒത്തിരി സാനം ഉണ്ടാക്കാനും പറ്റുംല്ലോ ചക്ക കുരുത്തോരൻ ഔ അക്കെ കഴിച്ചിട്ട് എത്ര നാളായോ നാട്ടിലെ ഫുഡ്‌ കഴിച്ചിട്ട് വീട്ട്ത്തെ ഫുഡൊക്കെന്ന് റയുമ്പോ പണ്ടൊക്കെ വീട്ടില് ഒരു എന്നും ഇങ്ങനെ നമ്മള് വീട്ടിലാണെങ്കി ഇപ്പൊ ഇന്ന്പ്പം എന്റെ വീട്ടില് ഇപ്പ ഇഡലിം സാമ്പാറും വെച്ചു നാളെ ഈ സേയിം ഇഡ്ലി ചൂടാക്കിട്ട് സാമ്പാറും ചൂടാക്കി വെക്കും അപ്പൊ ഞാൻ മമ്മയോട് ചോയ്ക്കും എന്നും ഇതേ ഉള്ളോന്ന് അയ്യോ ഇപ്പൊ അത് കൂട്ടാ കൊതിയാവുന്നു പണ്ടക്കെ ഒന്ന് അൻക്കറിയോ അട ന്നന്നറിയോ അ ട
ആ ഞാൻ കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ ശർക്കര ഒക്
ആഹ്‌ ശർനത്ത് ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള
മ് ആ അത് തന്നെ
മ് ശരിയെന്ന ഞങ്ങളെ വാർഡൻ എറങ്ങിട്ടുണ്ടെന്ന് തോന്നുന്നു വാർടൻ ഇവിടെ ചെക്കിങ്ങിന് എറങ്ങിയിട്ടുടെന്ന് എല്ലാരും കെടന്നു ശരിയെന്ന ബായ്
ആഹ്‌ ബൈ ഗുഡ് നൈറ്റ്